ഹലോ
ആഹ് കേൾക്ക്ണ്ട് പറയൂ. ഹലോ,
ഹലോ അസ്സലാമുഅലൈക്കും എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ ഉം ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു ഇങ്ങള് കുടിച്ചില്ലേ?
ഓഹ് ചായ കുടി ഒക്കെ കഴിഞ്ഞു ഉം ഓഹ് ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ ആയി
പണിയൊക്കൊരിങ്ങ്യോ
പണി ഇനി അടിച്ചുവാരി തൊടക്കാണ്ട് ഞങ്ങള് ഞങ്ങളെ വീട്ട്ക്ക് കെട്ടിച്ചോടത്ത്ന്ന് വന്നാണ്. അപ്പൊ ആ എണ്ണത്തിലാണ് എല്ലാവരും ഉള്ളത്
ഞാൻ ഇന്റെ വീട്ടില് തന്നെയാണ്.
ഞങ്ങളിങ്ങണ്ട് രണ്ടു ദിവസം ഓക്ക് ലീവല്ലേ ഇപ്പൊ ഇവിടെ മഴൊന്നുല്ല രണ്ട് ദിവസായിട്ട് ഇപ്പ മഴയൊന്നും ഇല്ല
ആഹ് ഇബടെ ഇതേ മഴ ആകെ മൂടിക്കെട്ടിക്കൊണ്ട് നിക്കണ്ട് ഇപ്പൊ പെയും നിക്കണ്ട്
ഏഹ് ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊ തിരുമ്പലൊക്കെ കഴിഞ്ഞ്ങ്ങനെ
അതേല്ലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളത്
സുഖായിട്ട് നിക്കുണു അൽഹംദുലില്ലാഹ് റാഹത്താണ്
ഉം എന്താ വെ വീട്ടിലെ പണി വേറെല്ലാം കഴിഞ്ഞു കൃഷികളൊക്കെ ണ്ടോ വിട്ടി കൃഷിപ്പണികളൊക്കെ വലതു ണ്ടോ
ഓഹ് കൃഷിപ്പണിയൊക്കെ ഇണ്ട് വീട്ടില് തറവാട്ടില് ഇപ്പ കൃഷിയൊക്കെ ഇണ്ടാക്കും.
ഓഹ് ഓഫ് ന ഇങ്ങള് എന്താ ചെയ്യണേ?
ആഹ് ഞാൻ ജോലി ചെയ്യാ ടീച്ചറാ
ടീച്ചറാണോ അപ്പൊ ഓ ഇന്ന് ശനിയാഴ്ച ലീവ് ആണല്ലോ ല്ലേ? പൊറത്താണോ ആരൊക്കെയുണ്ട് വീട്ടില് ആഹ് പൊറത്ത് അപ്പ അവിടെ ആരൊക്കെയുണ്ട് നിങ്ങള് മാത്രോ?
എവിടെ ഞാൻ മാരീഡ് ആണ് ഇൻക്ക് ആറു കുട്ടികൾ ഇണ്ട്
ആഹ് ആഹ് അതെ ആ മക്കളൊക്കെ എന്തു ചെയ്യുന്നു?
മക്കളൊക്കെ പഠിക്കുണോരാണ് ഞങ്ങള് എല്ലാരും കൂടെ മൊത്തത്തിൽ പൊറത്ത്
ആഹ് ഓക്കെ ഓക്കെ ഓക്കേ ആഹ് എനിക്ക് മൂന്ന് മക്കള് ആള് കൂലിപ്പണി മോളെ കെട്ടിച്ചു രണ്ടാൺകുട്ടിയേള് ഒരാള് വെളിയിൽ ഇണ്ട് ഒരാള് ഇപ്പൊ വെൽഡറാണ് ഇവിടെ വീട്ടിൽ ഇണ്ട് ഒക്കെ ഒറങ്ങാണ്
അയ് ശരി ആഹ് ആഹ് ഇൻക്ക് അങ്ങനെ വെല്ല്യ കുട്ടികൾ ഒന്നും ഇല്ല പതിനഞ്ച് വയസ്സ്
ആഹ് എനിക്ക് ഇപ്പോ അമ്പത് വയസ്സുണ്ടല്ലോ അമ്പത് വയസ്സായല്ലോ ഏജായല്ലോ. ആഹ് ഏർ ആഹ്. അല്ഹംദു ലിലാ അങ്ങനെ സുഖായി പോണൂ പ്രശ്നം വേറെ പ്രശ്നൊന്നുല്ല
എന്താണ് ഉച്ചക്കേക്കിന്ന്? ഉച്ചക്കേക്ക് ഇന്ന് എന്താ ചോയിക്ക്യാ.
ഉച്ചക്കേക്ക് ഇതേ മോള് ബിരിയാണി വെക്കണു മുട്ട ബിരിയാണി. ഉം ആയിക്കണ്ട് ഉം
ഉം പിന്നെ കൃഷിയക്കെണ്ടോ?
കൃഷിയില്ല കൃഷിയും കാര്യങ്ങളൊന്നുല്ല നമുക്ക് ചെറിയൊരു അഞ്ചു സെന്റ് സെ ചെറിയെ ചെറിയൊരു വീടും അത്യാവശം പച്ചക്കറികളൊക്കെ വെച്ചതാക്കിയിട്ടുണ്ട് ഞാന്. നാരങ്ങയിണ്ട് മുരിങ്ങയിണ്ട്. അങ്ങനെ ചീര മാവക് അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് നമുക്ക് ആവശ്യമുള്ള സാധങ്ങളൊക്കെ ഉണ്ട് പയറ് കോവയ്ക്ക ങ്ങനെ അതൊക്കെണ്ട് അതൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ട്ണ്ട്? ന്നൊക്കെ അയ്ന്നൊക്കെ കുറെശ്ശെ കിട്ട്ണ്ട് വാഴയ്ണ്ട് റോബർസ്റ്റ് പഴൊക്കണ്ട്.
ആഹ് ആഹ് അഹ്
തെങ്ങുണ്ട് തെങ്ങ് പിന്നെ ആദ്യമുള്ളതാ ഞാൻ വെച്ചത് റോബസ്റ്റൊക്കെ മുരിങ്ങാത്തിണ്ട്.
ആ അവിടെ വീട്ടില് പിന്നെ റോ എന്താണ് പറയാ ജാതിണ്ട് റബുട്ടാന്ണ്ട്. ന്തം വീട്ടില്. അതൊക്കെ അവ്ടെ വെച്ചുടിപ്പിച്ചിട്ട്ണ്ട്.
ആ ഞാൻ വെച്ചിട്ട്ണ്ട് പ്പൊ. ഞാന് മറ്റേ നമ്മടെ മ് മറ്റേ പഴവില്ലേ മുള്ള് പോല്ത്തെ പഴ റംബുട്ടാൻ അതൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് ന്നു ആയില്ല ചെറുതാ ആഹ്
ന്നെ അങ്ങൻത്തെ വാഴ കവുങ്
ഉം നമക്ക് ആ എനിക്ക്വ്ട ചെറുനാ രങ്ങ കൊറേ കിട്ടി. കൊറേ ആൾക്കാർ ഇഷ്ടമ്പോലെ വരും ഇപ്പളും ചെറുനാരങ്ങ കായ്ച്ചു കൊണ്ടിരിക്ണ്ട് നമുക്ക് കൃഷിഭവൻന്ന് കിട്ടിയ തയ്യാണേ. ഇപ്പളും ആൾക്കാര് വലിച്ചൊണ്ടു . ഇപ്പളും പഴുത്ത് പഴുത്ത് ഓരോ ദിവസം വീഴണ്ട് ചെർനാരങ്ങ നല്ലോണം പ്രാശ്യണ്ടായി. അപോലെ നെല്ലിക്കയിണ്ട് നെല്ലിക്ക കായിക്കാറില്ല കറിവേപ്പ് നറയെ തഴച്ചുളർന്നിട്ടുണ്ട്. നമ്മളെ മറ്റേ മറ്റേ ഒന്നില്ലേ ചീരാകണ്ണിനെ പോല വേറ ത്തിക്ക പഴണ്ട് അതൊക്കെ കാഴ്ച്ചിണ്ട്. പേരക്കയിണ്ട് എല്ലാം ഇണ്ട് ഇച്ചഞ്ച് സ്ഥല ചക്ക കായ്‌ച്ച് നിക്ക്ണ്ട് ഇതരെ മുട്ടിട്ടില്ല അതയോന്ന് ആദ്യ കാഴ്ച്ചതാണ് ഇട്ടിട്ടില്ല അത് അ മണം വരുണ്ട് കേടൊന്നോന്നർ
ആഹ്
കേറീട്ടെ ആഹ് ആഹ് ആഹ് അതൊന്നെടുത്തിട്ടില്ല അ ണ്ട് അപ്പർത്തെ പറമ്പിലും ചക്കകളൊക്കെ നറയെ നമ്മടെ നോക്കുമ്പോ ചാല് വീണ് വീണ് കെട്ക്കിണ്ട് ആർക്കും വേണ്ടപ്പോ അതൊന്നും
ചക്ക ഒന്നും ഇപ്പോ ഇനി ആർക്കും വാണ്ട മഴക്കാലായോക്കുമ്പോ ചീത്തായി പോവാണ്.
മാമ്പഴം എത്ര കിട്ടിയാലു നമ്മ ജൂസ്
ആഹ് മാമ്പഴം ചക്കാർക്കും വാണ്ട മാമ്പഴം എല്ലാർക്കും നല്ലാം പറ്റും.
ആഹ് ഇന്നലെ മാമ്പഴ മോ ഉണ്ട് വൈന്നേരം ജൂസടിച്ച് ഞങ്ങല്ലാരും കഴിച് ഇപ്പളുണ്ട് ന്നിട്ട് ഞാവൽ പഴം റംബൂട്ടാൻ അതൊക്കെ കൊണ്ടന്ന് കഴിക്കും. പശേ ചക്കയാര്ക്കും വേണ്ട.
അതെ അതെ.
ന്ന് എന്താ വിശാ വിശേഷങ്ങൾ പറയൂ.
വേറെ വിശേഷങ്ങളെന്തൊക്കെയാണ്? യാത്രെയ്യാന് ഇഷ്
പിന്നെ നല്ല ഇഷ്ടാണ്. പഷേ നമ്മള വിടെ പോയി ഞങ്ങള് ഇങ്ങളെ കുടുംബ ക്കാരോ മൊത്തം വയനാട് ടൂറ് പോയി. പിന്നെ കൊറെ വേറെ സെല പോ ഭയങ്കരഷ്ട പോകൊക്കെ ചെയ്യും. എടക്കടക്ക് ങ്ങനെ പോകും.
ഉം ഏഹ് യാത്ര പോവ്ന്ന ഭയങ്കര കാര്യാ. പ്രത്യേകിച്ച് നമ്മള് വിദേശ ത്തുള്ളരാളാവുമ്പോ നാട്ടില് വരുമ്പള് നമ്മളെ നാട് കാണാന് നമ്മളെ മക്കൾക്കാണിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രെസ്റ്റ് ആണ്. ക്കാന പ്പോ വർഷത്തിൽ വരാൻ പറ്റലില്ല. ഞാൻ രണ്ട് വർഷം, മൂന്ന് വർഷം കൂടുമ്പോക്കേണ് വരല്. കുട്ട്യാളവിടെ വല്യകു ക്കവ്ടെ പഠിക്ക്ണോണ്ട് ഒ ൽക്ക് ലീവ്ണ്ടാവ്മ്പോ അടുത്താൾക്ക് ലീവുണ്ടാവൂല. അങ്ങനെക്കാമ്പം ക്കങ്ങനെ വന്ന് അമ്മള ആണുങ്ങക്ക്ന്നർഞ്ഞ ഓൽ ക്കാരിം പേടിക്കാല്ല. ഓർക്ക്ങ്ങട്ട് വരാ നമ്മക്ക് നമ്മളെ മക്കൾത് നോക്കണം. അതൊക്കെ കഴിച്ചിട്ട് വരുമ്പോത്തിന് നമ്മള് ടൈം ഒരുപാടങ്ങട് പോവും.
അത് ശെരി ഓഹ് അപ്പൊ ആൾക്കെന്താ പണി അവ്ടെ ഹസ്ബൻ്റിന്? അതേല്ലെ അപ്പൊ നാടെവ്ടെയാ ഇവടെ നാടെവ്ടെ?
ഞാനിവിടെ നമ്മളെ നാടും വീടൊന്നും ഇതില് പറയാൻ പാടില്ലല്ലോ.
ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ സോറി സോറി സോറി ഓക്കെ ക്കെ ഓക്കെ അ ഓക്കെ. ആഹ് ആയിക്കോട്ടെ ആഹ് ശരി ആയിക്കോട്ടെ അപ്പൊ അവ്ടെ നി ഒരാൾക്കൊഴിവുണ്ടാവുമ്പൊ ഒരാൾക്കൊഴിവ്ണ്ടാവൂല.
ആഹ് അങ്ങനെയൊക്കെയാണ്. ഇക്കാക്ക വർഷത്തില് വരും. ഞാനിപ്പ അഞ്ചു വർഷം കഴിഞ്ഞേൻ്റേഷം പ്പൊ വരാണ്.
അതെയോ ഓഹ് എപ്പളാ വര്ന്
ഞാ ഇപ്പതാ നാട്ടില് വന്ന് ഇഞ്ഞിപ്പോ അടുത്ത മാസം പോവാണ്. മൂന്ന് മാസായി വന്നിട്ട്. ഓഹ് മക്കളും വന്നിട്ടുണ്ട്. ഓഹ് എല്ലാരും കൂടെ വന്നാണ് പ്പഞ്ച് വർഷത്തിനു ശേഷം. ഇഞ്ഞ്പ്പൊ അടുത്ത മാസം ഞങ്ങള് പോവാണ്. ഓഹ് അടുത്ത മാസം പോവും.
ആ ഓക്കെക്കെ സുഖ സുഖല്ലേ?
അലഹമ്മദ റാത്താട്ടിരിക്കുന്ന കൊഴപ്പൊന്നില്ല ഓഹ് വന്നിട്ട് ഇപ്പോ എവിടെക്കൊയോ പോയി മൈസൂർ പോയി ഊട്ടി പോയി കൊടാക്കനാല് പോയി ഓഹ് മലമ്പുഴ ഡാമ് കാണാൻ പോയി ഓഹ് അവിടെയൊക്ക പോയി പിന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കാണാൻ പോയി
ആ കുട്ടികളോക്കെ കുട്ടികളോക്കെ നല്ല ഉഷാറായിട്ടു ഉണ്ടാവും അല്ലെ
ആഹ് ആഹ് ആഹ്
കണ്ട് കണ്ട് നമ്മടെ നാട് കാണുമ്പോ നല്ലൊരു ഇഷ്‌ -
അതെ കുറെ കാലത്തായിക്കൂടി എനിക്ക് മൂന്ന് കുട്ടികള് അവിടുന്നുണ്ടായതാ ഓലക്ക് ഈ നാട് അറിയന്നില്യ
ഓഹ് ഓക്കേ ഓക്കേ ഓക്കേ ആഹ് ആഹ് ട്ടെ ആഹ് അങ്ങനെല്ലേ ആഹ് ആഹ് ആഹ് നമ്മക്ക് നാ - നമ്മുടെ നാട്ടിൽ വരുമ്പോ ഒരു സന്തോഷം കിട്ടുമ പോോലെ വേറെ അവിടെന്നും കിട്ടില്ലല്ലോ നമ്മുടെ ഒരു ഇതിനന് വേണ്ടി കഷ്ടം നമ്മുടെ ഒരു ഭാവിക്ക് വേണ്ടി നമ്മളവിടെ പോയി നിൽക്കണം എടുക്കണണം എന്നല്ലാണ് നമ്മുടെ ഒരുരു സഖം കിട്ടണെങ്ക നമ്മ നടന്നു വരണം അല്ലേ എന്റെ കറക്റ്റ് ഉം എങ്ങനെ എവിടെ വന്നിട്ട് കുട്ടികൾക്ക് വന്ന ഉറങ്ങുണ്ടോ അവിടെ അവിടെ ജനിച്ച മക്കളല്ലേ നാട് മ
ക്ക് ഇവിടെ വന്നിട്ട് ഇതുവരെ ഈ സെക്കൻഡ് വരെ അവർക്ക് ഐ ആ്യാണ് ഒരാൾക്ക് പനി ഒരാൾക്ക് അത് ഒരാൾ ഇത് ഇറങ്ങേണ്ട ഓരോ ദിവസ ഓോന്നാണ് അപ്പൊ കൊണ്ടോയി കാചപ്പ ഡോക്ടർങ്ങനെ പ്രത്യേകിച്ച ഒന്നുമല്ല അവർക്ക് ഇവിടുത്തെ കൾച്ചർ അറിയാത്തോൊണ്ടാണ് അവിടെ പറഞ്ഞാ അങ്ങെൊടിയ മണ്ണൊന്നും നല്ലൊ മണ്ണും ഒക്കെ പാടല്ലേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കണ്ട ആ
ന്നും കൊള്ളില്ലാലോ
അതെ അതെ
ഇവിടെ പറഞ്ഞ ആ മഴ കാണുമ്പോ മഴ കാണുമ്പോ അവർക്കൊ ഇതല്ലേ മഴയത്ത് കളിക്കാനൊക്കെ ആ ആഹ ആഹ് ആ് ആഹ് അതെല്ലെ അസുഖങ്ങ വരാതിരിക്കണം അസുഖ
ആഹ് അസുഖല്ലെങ്കിൽ രസമാണ് അസുഖം ഉണ്ടാകുമോ നമുക്ക ഒരു വേജാറാണ്
ഉം ഉം അത് ശരി നമുക്ക്വിടെ കാണിച്ചിട്ട് ഇ ഇവിടുത്തെ മരുന്ന് കഴിക്കുമ്പോ എന്താവോ എന്നുള്ളരു പേടിയ ഉണ്ടാവുമല്ലോ
ഉം ഉം വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടന്ന് വന്നിട്ട ചെറുതായിട്ട ഇങ്ങനെ പനിയും കുട്ടികൾക്ക് അലർജിയും കാര്യങ്ങളൊക്കെ അത്ങ്ങനെ പോകണ്ട ഇപ്പപ്പോ ഏതായാലും കഴഞ്ഞു പോവാറുള്ള പോകാനുള്ള ഓട്ടത്തിലാണ്
അതെല്ലേ ആഹ് ഇനിപ്പോ ആഹ് പോകുന്ന പോരെ ഒന്നുമല്ലാതിരിക്കട്ടെ
ആ മീൻ മത്തമാ കെട്ടാണ്ടി പോകവും
എത്രതി
എട്ടാംതിയതി പോ
ഓ ജൂലൈ അല്ലേ ആ ഇനി ഉണ്ടല്ലോ ഒരാഴ് മണി ഉണ്ടല്ലോ ഒന്നൽധിക ആയിട്ടില്ലല്ലോ ആഹ രാജ്യങ്ങളുണ്ടല്ലോ പോകുമ്പോ ഒരു വിഷമം അല്ലെ
ആഹ് പോകുമ്പോ ഒരു വർഷം വഷം വഞ്ഞപ്പൊ എന്നാ കാണന്നൊക്കെ ഓത്തൊക്കാണ് ഇനിപ്പോ എന്തൊക്കെയാന്ന് അറിയില്ല ഇനി കുട്ടികള ഒന്നും കൂടി വല്യ സ്റ്റാൻഡേർഡിലേട്ട് പോവയാണ്
ഓ ഓ എത്രല്ല ഒക്കെ പിഠടിക്കണ മക്കള്
ഒരാള് പ്ലസ് വണ് ഒരാൾ ഒമ്പല് ഒരാൾ ആറില് പിന്നെ എൽ കെ ജി യു കെ ജി
അപ്പൊ അഞ്ചാളാ
ആറൾ ഒന്ന് കുഞ്ഞ ഒര വയസആയിട്ടുള്ളു കുഞ്ഞണോ അന്നര വയസ്സ ആായിട്ടുള്ളൂ
ഓ ഓ ഓ ആഹ് മൂന്ന് പേരെ സായിന്റെ ബാക്കി മൂന്നു പേ ചേർതല്ലേ ആ അവരെയൊക്കെ ഒന്ന് ഒരുവിധം മൂന എടുത്ത വരുമ്പോഴേക്കും ഒരുവിധം ആവും നമ്മളൊ ഒരു വിധമാകവും അപ്പൊ നിങ്ങ ടീച്ചറ ആന്നല്ലേ പറഞ്ഞേ അപ്പൊ മെയിന്റ്റെയിൻ ചെയ്തൊണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പിന്
എല്ലാരും സ്കൂള് പോകൂല പിന്നെ ചെറിയ ആളെ ഞാൻ പോകുമ്പോ അവിടെ ഇല ആക്കി കൊടുക്കും
ഓ ഓ ഓ ആ മുതി മുതിർന്ന മക്കള മു രണ്ടു പേരുണ്ടല്ലോ അവര അവരും കൂടി ഹെൽപ്പ് ഉണ്ടല്ലോല്ലേ
മ് മ് ആരും പോവും പിന്നെ നമുക്ക് വീട്ടിൽ അങ്ങനെ ഇവിടുത്തെ മൈരി അടിച്ചു വരി തുടക്കം അങ്ങനത്തെ പരിപാടിൊന്നും ഇല്ല ഫുള് മിഷീ. ന ങ്ങനെ ചെയ്തോള ഓണാക്കിട്ടോടുതൽ മതീന്ന്. തിരുമ്പല് വാഷിങ് മിഷീൻ ചെയ്യും അടിക്കലും തൊടക്കലും ക്ലീസ്നിങ്ങും മൂപര് ചെയ്യും അതൊക്ക പിന്നെ അങ്ങനെ ഒക്കെ ആവുമ്പോൾ വല്ലാ ബുദ്ധിമുട്ടില്ലല്ലോ.
നമ്മൾക്ക് ഇവിടെയല്ലേ അടിക്കലും തുടക്കലും. ആ നമ്മൾക്ക് ഇവിടെ എത്രയായിട്ടും അടി - നട കഴിട്ടില്ല ആ മിഷ്യമില്ലല്ലോ മ്മടെ കയ്യന്നെ മിഷ്യൻ.
അതെ ഞമ്മളെ കയ്യന്നെ മെഷീൻ.
അലക്കലും തിരുമ്പാലും ഓക്കേ അലക്കാൻ പിന്നിം വാഷിങ് മെഷീൻ ഉപയോഗിക്കാം നമുക്ക്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യന്നെ വരണ്ടേ എല്ലാം.
അതെ അതെ അമ്മ വീണ് പറഞ്ഞ്
ഭക്ഷണം വെക്കാനൊക്കെ നമ്മള് അടുക്കളേൽ പോവണ്ടേ
മഹ്മ്മ് തീർച്ചയായിട്ടും, ഭക്ഷണം പിന്നെ ഞാന് രാവിലെന്തേലും ഇണ്ടാക്കിവെക്കും, പിന്നെ രാത്രിക്കെക്കുള്ളെ വല്ലാതെ ഡയേഡാവാണെ പുറത്തിന്ന് മേടിച്ചിങ്ങട്ട് വരലാ
ഓഹ്, ഓഹ് ഓഹ് അപ്പൊ മക്കള് പത്ത് പ്ലസ്സണ്ണായ കുട്ടികളൊന്നും ചെയ്യില്ലേ സാഹായിക്കില്ലേ?
ഓല് സഹായിക്കന്നന്നാ ഓര് രാവിലെ സ്കൂളിൽ പോവൂല്ലേ
ആഹ് ആഹ്, പിന്നെ എപ്പളാ വരാ?
പിന്നോല് ഞങ്ങള് നമ്മള് ഒപ്പാണ് വരാ, ഞാനൊക്കെ ഒരു സ്കൂളിലെന്നാണ് ടീച്ചറായി ട്ട്, അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഒപ്പാണ് വര. ഓല്ക്ക് പിന്നെ ബാക്കിയുള്ള കൊറേ പഠി ക്കാനുണ്ടാവും ഓലെ കാര്യങ്ങൾ, പിന്നെ ആയിന്റെടേല് ഞമ്മളെ പ്രെഷർ ഓൽക്ക്‌ കൊട്ക്ക്‌നെ കുഞ്ഞി കുട്ടികളല്ലെ
ആഹ്, ഓക്കെ, ഓക്കെ ആഹ് അതെ എന്തെങ്കിലുമൊരു ഹെൽപ്പുണ്ടാവൊന്ന് ചോദിച്ചതാ
അടിച്ചു വരിയൊക്കെ തെരും, പിന്നെ അടിച്ചു വരാനൊന്നും അവിടെ ഇല്ല. പിന്നെ കിച്ചൺത്തെ ഡ്യൂട്ടി ആണ്. അത് ഞാഞ്ഞാണ്ട് ചെയ്യും. പിന്നെ പത്രൊക്കെ കഴുകി തരും
ആഹ്, ആഹ് ഞമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഞമ്മളെ സമയാവ്ണുല്ലേ? പത്തു മിനിറ്റ് ആവ്ണു ലെ സംസാരി ഞമ്മള് സംസാരിച്ച് സമയം പോയതറിഞ്ഞി ലല്ലേ, രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസരി വായി ഒരു മിനിറ്റ് പോലും ഇടവേടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ അതിന് സംസാ അറിയിനില്ലേ, എന്റെ സംസാരം ക്ലിയറായി അറിയുന്നില്ലേ? ആഹ് ഇവിടെ നല്ല ക്ലിയറ്ണ്ട് ട്ടൊ ഓക്കെ. വ്യക്തയി അറിയ്നൊക്കെണ്ട്. ചേലോര് സംസാരിച്ചാ ഞമ്മക്ക് ഭാഷ ചെലപ്പോ അറിയാൻ കിട്ടില്ല പെട്ടന്ന് അറിയാൻ കിട്ടില്ല
ല്ലാ ഉ ല്ലാ റൈഞ്ചും ഇണ്ടാ
ആഹ് നമ്മള് ചോയ്ക്കും ങേ ങേ ങേ പറഞ്ഞിട്ടിരിക്ക്‌ണ്ടാവും അപ്പൊത്തിനെക്കും ഞമ്മളെ ടൈമും കഴിഞ്ഞിട്ടിണ്ടാവും. ഇത് പിന്നെ നമ്മള് ക്ലിയറായി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞോണ്ടേരിക്ക്‌ണ്ട് കറക്റ്റായി. കറ കറക്റ്റായി ലെ, എത്രെ പത്തു മിനിറ്റാണോ പറഞ്ഞേ
ആഹ് ആയിക്കോട്ടെ ഇന്നാ ഇന്ഷാ അളള ഞാൻ വിളിക്കണ്ട് ട്ടൊ അസ്സലാമു അലൈകും
ആ പത്തെ അഞ്ചായി പത്തേ ആറ് ആഹ് ഒക്കെ ട്ടൊ അസ്സലാമു